ഹലോ.
എന്തൊക്കെയ വിശേഷം.
ഒ സുഖായിട്ടിരിക്കുന്നു അവിടെയോ?
ഇവിടെ സുഖാണ് ആ സുഖായിട്ടിരിക്കുന്നു. എങ്ങനെണ്ട് കാലാവസ്ഥൊക്കെ?
കാലാവസ്ഥ രാവിലെ ഒട്ട് വൈ നല്ല മഴയാണ്
ആഹ് ഇവിടൊക്കെ നല്ല വെയിലാണ് രണ്ടുസായിട്ട് മഴ ണ്ടാർന്നു ഇന്ന് മഴ നിന്നിട്ടോള്ളൂ
ഓ ഇവ്ടെ ഇതുവരെ ഒരു വെയില് കണ്ടതേ ഇല്ല നല്ല മഴയാണ്
ആ ആ ഴൊക്കെ ആയിറ്റ് എന്താ അസുഖം പിടിച്ചാ
ചെറുതായിട്ടൊരു പനിക്കെ ആയിട്ട്ണ്ട്
ആ ആ ഇപ്പൊ മഴ തുടർന്ന് പെയ്യുമ്പോ അങ്ങൻ തന്നെയാണല്ലോ ബ ഒരു സീസണ ണല് അസുഖങ്ങൾടെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു പോവന്നെ വേണം
വേണ അത് ആ എനിക്കിപ്പോ രണ്ട് മൂന്നൊസയി പനായിട്ട് ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ട് പ്പം കുഞ്ഞുള്ളത് വന്നകയ്ഞ്ഞാ അത് കുഞ്ഞിന് എനീം പടന്നാലൊന്ന് വിചാരിച്ചിട്ട് ഞാൻ മരുന്ന് മേടിച്ചു കഴിച്ചി ട്ടിരിക്ക്‌ന്ന്
ആ ആ രാവിൽത്ത ആഹാരം കഴിഞ്ഞു ഉച്ചക്കുള്ള ഫുഡൊക്
അതെ രാവിലെ എന്തായിരുന്നു ഫുഡ് കഴിക്കാന്
ന്ന് ഇഡ്ലിയും ചട്നിയാണ് ഇണ്ടാക്കിയിട്ട്ള്ളെ
ഉണ്ടാക്കി ആഹ് ഇവിടെ കപ്പേം മീൻ കറിയാര്ന്ന്. ഉം രാവിലെ എല്ലാ റെഡിയായി രാവിലെ പാചകൊ എല്ലാം കഴിഞ്ഞു
ഒക്ക റെഡിയാക്കി വെ
ആ കുഞ്ഞ് തി കുഞ്ഞ് കുഞ്ഞ അതുകൊണ്ട് ഒരു മൊ കുഞ്ഞേയുള്ളു ആ ആ പിന്നെ രാവിലെ എല്ലാ റെഡി ആയി പിന്നെ ജോലിക്ക് പൊവ്ന്നവരുണ്ട് അപ്പം ചേട്ടന് അണ് പോം ആ പിന്നെ ചേട്ട്ന് രാവിലെ ഫുഡൊക്കെ ഉച്ചക്കത്തെ ആഹാരവൊക്കെ കൊണ്ട പോന്നെ അതുകൊണ്ട് ആഹാര എല്ലാം രാവിലെന്നെ ആഹ് രാവിലെ തന്നെ എഴുന്നേറ്റ് ആഹാരവെല്ലാം
ഉം വീട്ടീക്ക്‌ള്ള പച്ചക്കറികളൊക്കെ എങ്ങനെയാ
ആ കൊറച്ച് ആഹ് കൊർച്ചൊക്കെ അ കൃഷി ചെയ്യു ട്ട്ണ്ട് മ്ക്ക്‌ വഴിതനങ്ങായും പച്ചമുളകും പിന്നെ കപ്പ കൃഷിയുണ്ട് പയറുണ്ട് അങ്ങനെ ന്ന പിന്നെ പറമ്പ് എല്ലാം ഓമിക്കയുണ്ട് ആ ഓമ ക്കയുണ്ട് കായ് ഓമിക്കായുണ്ട് തോരന് ഉണ്ടാക്കാറുണ്ട് പിന്നെ അത് പഴുത്ത് കഴിക്കാറ്ണ്ട് തോരൻ മെഴുക്ക്‌പര്ട്ടി ഉണ്ടാക്കാറ്ണ്ട് പിൻ നമ്മൾ തേങ്ങ അരച്ച് എ കറിയായിട്ട് വെക്കാറ്ണ്ട് പിന്നെ സാമ്പാറിലതൊക്കെ ഇടാറ്ണ്ട്. പിന്നെ ജാം ഉണ്ടാക്കിട്ട്ണ്ട്. അച്ചാർ ഇട്ടിട്ടില്ല ഏ ജാം ഒണ്ടാക്കിട്ട്ണ്ട്.
ഉം പച്ചയിലാണോ ജാമ് ണ്ടാക്ക അതൊ പ
ആ പഴുത്ത
ആ
അത് നേരത്തെ ഉണ്ടാക്കിയതാണ് ഇപ്പൊ ഈ ഓർമ്മയില്ല അന്നൊരുസ ഇങ്ങനെ യൂ ട്യൂബിൽ കണ്ടിട്ട് ഇന്ന് ന് കിഡ്സ്‌ ഒണ്ടാക്കി നോക്കിയിട്ട്ണ്ട്
ഉം ഉം ഇപ്പം ആ ഇപ്പൊ ഒരു വിധള്ള വീട്ടമ്മാരൊക്കെ യു ട്യൂബ് നോക്കിട്ടാണ് പ്പ ആ ഫുഡിന്റെ കാര്യങ്ങളൊക്ക പരീക്ഷിക്കാറ് പണ്ടൊക്ക നമുക്ക് തലമുറകളായിട്ട് അമ്മമരച്ചന് അങ്ങനെ
പറഞ്ഞു തരും ആ പിന്നെ പിന്നെ അത് കഴിഞ് പുസ് തകങ്ങള്ല് വരുവാര്ന്നു പുസ്തകം നോക്കിയണ് ഇപ്പ പിന്നെ അതിന്റെ ആവശ്യവില്ല ഫോൺ എടുത്ത് വെക്ക നോക്ക ഒണ്ടാക്ക
ആ പുസ്തകങ്ങളൊക്കെ ഒരുപാട് ശേഖര്ണ ണ്ടോ വായനാ ശീലത്തിന് പുസ്തകങ്ങളൊക്ക ശി തുണ്ടോ
ആ നേരത്തെ ഉണ്ടായിര്ന്നു ഇപ്പൊ അങ്ങനെ സമയം കിട്ടാത്തോണ്ട് അങ്ങനെ വായനയൊക്കെ കൊറവാണ്. പിന്നെ അല്ലാതെ ഇപ്പൊ കൂടുതലും അല്ലാതെ വായന്നണ്ട് ആ ആ ഇപ്പൊ പിന്നെന്ന് വെച്ചാ ചെടിയ് കൃഷികളൊക്കെ ചെയ്യാനാ കൂടുതലും ഇഷ് ചെടികളൊക്കെ ആ. ചെടികളൊക്കെ വെക്കാനും അതൊക്കെ പൂവായിട്ട് നിൽക്കുന്ന കാണാനൊക്കെ ഭയങ്കര ഇഷ്ട്ട. പിന്നെ കൃഷി. ചെറിയ റിയ അടുക്കളയിലെക്കള്ളുള്ള ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യാനും ഇഷ്ട്ടാണ്.
മ്മ് മ്മ്. അടുത്തൊക്കെ പാടം വയൽ അങ്ങനെ.
ആ ഉണ്ട് ഉണ്ട് ണ്ട് ആ പാടൊക്കെണ്ട്. ആ സ്വന്തായിട്ടില്ല ആ നമുക്ക് വീടിനടുത്ത് തന്നെയുണ്ട്. അങ്ങനെ നെൽകൃഷിയൊക്കെണ്ട് ഇപ്പൊ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നിക്ക്ന്ന്. ഇപ്പം ഇനിയിപ്പം. മ്മ് ഇപ്പ മീൻപിടുത്തായിരിക്കും കൂടുതലും മഴയൊ ക്കായപ്പത്തേന് ഇങ്ങ വെള്ളൊക്കാവുമ്പോ.
പാടത്തൊക്കെ വെള്ളം കേറിറ്റ് മീൻ പിടിക്ക ആ ഇവിടെല്ല ചെറിയ പിള്ള പിളളാരൊക്കെങ്ങനെ പാടത്ത് കുയിച്ചുമൂടാൻപിടിച്ചിങ്ങനെചെറിയ ചെറിയ.
ആ ഞാനും ഈ പിള്ളേര് ഞങ്ങളവിടെ പിള്ളേരുണ്ട്. ഇപ്പറ്റ ചേട്ടന്മാർ കുറേ പിള്ളേരൊക്കെ ഉണ്ട് അപ്പം പിള്ളേരെല്ലാം മഴയാകുമ്പഴത്തേക്കനും. കുറച്ച് ഞാണ്ട് വെള്ളമൊക്കെ ആവുന്ന സമയത്ത് പിള്ളേരൊക്കെ സ്കൂളിൽ പോകത്തില്ല ആ സമയത്ത് ഞാൻ. പിള്ളേരെ കൂടെ ഞാനും മീൻ പിടിക്കാനൊക്കെ പോകാറുണ്ട് നമ്മളവിടെ അടുത്ത് തന്നെ അവിടെന്ന് ചൂണ്ടയിട്ട്. മീൻ പിടിക്കാനപ്പൊ ആഹ നമ്മുകിപ്പൊ അത്യാവശ്യ നമുക്ക് ഉള്ള മീനൊക്കെ കിട്ടും. വറുക്കാനുള്ള മീനുകളൊക്കെ കിട്
ഉം അങ്ങനത്തെ മീനങ്ങളെ ഏ ചേട്ടന്മാരും മക്കളൊക്കെ കഴിക്കുമായിരിക്കുല്ലേ.
ആഹ കഴിക്കാം കഴിക്കും കഴിക്കും.
ചിലർക്ക് അങ്ങനത്തെ മീനിനോട്‌ ഇഷ്ടണ്ടാവില്ലേ.
ഇഷ്ടല്ല എനിക്ക് ഞാനും കുഞ്ഞു മീ ങ്ങളൊക്കെ ആണെങ്കിൽ വറുത്തു കഴിക്കാനൊക്കെ കറി വെചൊന്നും ഞാ അങ്ങനെ കഴിക്കത്തില്ല പിന്നെ വീട്ടിലെല്ലാരും കഴിച്ചോളൂ. അവർക്കൊക്കെ ഇഷ്ട അപ്പം ഞാനും പോയി മീൻ പിടിച്ചൊണ്ട് വരാറുണ്ട്.
മ്മ് വീട് ഇങ്ങനെ ഉളേരിയൽ അല്ല ട്ടൗണാണ് ണിലാണോ എങ്ങനെ വരുന്നു വീടൊക്കെ?
ആ കുറച്ചകത്തോട്ട് കേറിട്ടാണ് ഉള്ളിലേക്ക് കേറിയിട്ടാ വീട് മ്മ്.
മ്മ് ചുറ്റുവശത്തൊക്കെ ഇങ്ങനെ കൃഷികളൊക്കെ ഉണ്ട് തേങ് തേങിൻ തോപ്പ് റബ്ബർ തോട്ട അങ്ങനെയൊക്കെ ഇങ്ങെ വരുന്നുണ്ട.
ഞങ്ങക്കിവിടെ തെങ്ങ് അവിടെ നമ്മള അല്ല അടുത്ത തന്നെ തെങ്ങ് കൃഷിയുണ്ട്. തെങ്ങ് തോട്ടമുണ്ട് പിന്നെ ഇതുണ്ട്. നെൽകൃഷിയുണ്ട് ആ നെൽകൃഷിയുണ്ട് നെൽകൃഷി നെൽകൃഷി. ട്ടിയുടെ ഒരു വൻ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിന്റെ അടുത്ത് തന്നെ നെൽകൃഷിയുണ്ട് പിന്നെ വാഴത്തോട്ടുണ്ട്.
നെൽകൃഷി ആ പച്ചപ്പ് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് അലല്ലെ. അവിടെങ്ങനെയൊക്കെയ കൃഷി ഇറക്കുമ്പോഴൊക്കെ മെഷീൻ വെച്ച്
ആഹ മിഷീനല്ല ആഹ് നന്ദി. ഇപ്പ എല്ലാം മെഷീനാണ് മെഷീൻ വഴിയ പക്ഷെ ഈ കഴിഞ്ഞ ഇപ്പം ഈ കഴിഞ്ഞ. പ്രാവശ്യം നടന്നപ്പം നല്ല രസമായിരുന്നു കാണാൻ നേരത്തെ ആയിരുന്നല്ല എല്ലാരും കൊയ്ത്തിന്. ആളുകൾ വന്നിട്ട് കൊയ്ത് പോകുന്നു ഞാൻ അങ്ങനത്തെ ഒരിത് കണ്ടി ട്ടെല്യായിരുന്നു മെഷൻ മെഷീൻ വഴിയ കണ്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ ക മെഷീൻ വഴിയാണ് കണ്ട് തട്ടുള്ളത് അല്ലാതെ ആൾക്കാര് ഒന്ന് ചെയ്യുന്ന അങ്ങനെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അതൊക്കെ നമ്മള് സിനമേലും അങ്ങനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളായിരുന്നു പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ വന്നപ്പോ വണ്ടി അവിടെ മറിഞ് വണ്ടി മറിഞ്ഞി ഒരു ഒന്നും ഏ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. വണ്ടി വെച്ചിട്ട് മിഷീൻ വെച്ച് ചെയ്യാൻ പയ്യാത്ത അവസ്ഥ യപ്പം കൊയ്തേ പറ്റുള്ള ഇപ്പ വെള്ളം കയറുന്നരു ടൈം ആയപ്പോത്തേക്കിന്. ആൾക്കാരത് കൊയ്യുന്ന കണ്ട്, അപ്പൊ നല്ല ആ രസായിരുന്ന് ആഹാ അത് നമുക്ക് കാണാൻ പറ്റി, ആ അങ്ങനെ അതും അത് നമുക്ക് കാണാൻപറ്റി നല്ല രു രസ. മാറിരിക്ക പക്ഷെ ഇപ്പ ഞാനത് കണ്ട് ഇൻക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പിന്നെ ഈ നെല്ല് കൊണ്ടോകാനായിട്ട് ഓരോ ആൾക്കാരുടെ ഓരോ പല സെക്ഷനായിട്ട ഓരോരുത്ത ർടെ ഓരോരുത്തരുടെയായിട്ട, അപ്പ അതിങ്ങന നെല്ലൊക്കെ ഇങ്ങനെ കൂട്ടിട്ടേക്കുന്നത് കാണാം നല്ല ആ നല്ല രസി ആ കൂട്ടിക്കൂട്ടി ആ ആ വഴിയുടെ സൈഡിലായി ഞാനൊരു നല്ലൊരു അത്യാവശ്യം നല്ല പറമ്പാ അവിടെ ഇട്ടെങ്ങ് എല്ലാവരും അവരവരുടെ കൃഷിയുടെ പാടം അവരുടെ ആ നെല്ലെല്ലാം കൂട്ടിയിട്ടേക്കുന്നത് നല്ല രസാ ഞൻ അങ്ങനെ പോയിക്കണ്ടായിരുന്നു ഉം അതൊക്കെ നല്ല അടിപൊളിയാണ് ഹും
ഇങ്ങനെ തേങ്ങൊക്കെ വാങ്ങിക്കാറാണോ അതോ വീട്ടിലെന്നെ ഇണ്ടോ?
തേങ്ങാ സത്യം പറഞ്ഞാ അവിടെ തേങ്ങ ഇങ്ങനെ തേങ്ങത് നടക്കും നമുക്ക് വഴീ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കുറെേ തെ തേങ്ങ മേടിക്കാറുണ്ട് എന്നാലും കിട്ടും നമുക്ക് ആവശ്യത്തിനൊക്ക ഉള്ള തേങ്ങ അവിടൊക്കെ കിട്ടും ഉം പിന്നെ അവിടെ തേങ്ങ ഇടുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചായിട്ട് മേടിക്കും. മേട്
ആഹ് ആഹ മേടിക്കാകാരം ചെയ്യാറില്ലേ
തെങ്ങിൻ്റെ ഇതത് തെങ്ങിൻ തോപ്പിൻ്റെ സൈഡിലായത്കൊണ്ട് നമുക്ക് അടുത്തുളളവർക്കൊക്ക വെല കുറച്ചും ഒ തരുവോ? അപ്പോം നമുക്ക്
ആ ഇത്തവണൊക്കെ കൂടുതൽ ഇണ്ടാവു ഇവിടെ ഇങ്ങനെയൊക്കെ തേങ്ങക്കൊക്കെ ഭയങ്കര വില ഉണ്ടാർന്ന്
കടയിന്ന് വാങ്ങുന്നതിനേക്കാളും ഒത്തിരി വില കുറവ നമുക്ക് അവിടുന്ന് അവര്ടെന്ന് ഒരുമിച്ചായിട്ട് എടുക്കും വാങ്ങിക്കുന്ന ആ അപ്പൊ നമുക്ക് ഒത്തിരി ഇത് പൈസ കുറച്ച് തരും.
അങ്ങനെ വാങ്ങീട്ടാണോ എണ്ണൊക്കെ ആട്ടി പയോ അതോ എണ്ണക്കെ പുറത്ത്ന്ന്
ആ ഇല്ല എണ്ണയൊന്നും നമ്മള് എണ്ണയൊക്കെ പുറത്തുന്ന് നമ്മള് വാങ്ങിക്കുന്ന എണ്ണയൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട് അടുത്തുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഞാാനിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ നല്ലതാണ് ആ ഒത്തിരി നമുക്ക് ലാഭിക്കാം ഇപ്പോ എണ്ണക്കൊക്കെ നല്ല ഇത ല്ലേ അപ്പൊ നമുക്ക് അതനുസരിച്ച് ലാഭിക്കും ആ
ഇവിടെയിങ്ങനെ അധികം നാളികേ ത്തിന്റെ കൃഷി, റബ്ബർ കൃഷി അങ്ങനൊക്കെ തന്നെ ചുറ്റുവ ട്ടത്തൊക്കെ ഉള്ളെ
ആഹ്
പിന്നെ വീട്ടില് എന്ത കൂടുതലായി പൂക്കൾ എന്താ വളർത്തിട്ട്ള്ളെ?
ആഹ റോസാണ് കൂടുതൽ റോസ്. ആ റോസയാ കൂടുതൽ പല കളറുണ്ട് മഞ്ഞയുണ്ട്, റോസ് ഉണ്ട് ചുമലയുണ്ട് വെ ള്ളയുണ്ട് ആ നല്ല ഏ നല്ല റോസ് ഉണ്ട്, ലൈറ്റ് റോസ് ഉണ്ട്, അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട്
നഴ്സറീന്ന് കളക്ട് ചെയ്തതാണോ?
ഞാനാ വാങ്ങിച്ചത് ആ അത് മേടിച്ചത് ഞാനാ ഉം
അത് റോസ് എപ്പഴുംങ്ങനെണ്ട പൂക്കള്ണ്ടാ അതെ
എല്ല ഉണ്ട് ഉണ്ട് എപ്പോഴും ഉണ്ട് മേടിച്ച് ഞാൻ ആ മേടിച്ച ദിവസ എന്നും എപ്പോഴും ഉണ്ടാകാർ
അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ പൂക്കൾ എപ്പോഴും ഉണ്ടാവാൻവാണ്ട
ഞാനതിന് ആ ഞാൻ വളമൊക്കെ മേടിച്ചിടാറ്ണ്ട് ഞാന് അ ആ ആ ഓ വീട്ടിൽന്ന് വെച്ചാ വീട്ടിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റൊന്നും ഞാൻ കളയത്തില്ല. കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഞാൻ കളയത്തില്ല, കഞ്ഞിവെള്ളത്തിനകത്ത് കഞ്ഞിവള്ളം അവിടെ എടുത്ത് വെച്ചേക്കും അപ്പം അതിങ്ങനെ കട്ടിയായിട്ട് ഇരിക്കും ഇരിന്നിട്ട് അതൊ കൊഴുത്ത് നല്ല കട്ടിയാവും അ അതിനത്തേ കൊറച്ച് പച്ചക്കറി വ ന്താ അന്ന് നെല്ലാം ഉണ്ടാക്കുന്ന പച്ചക്കറി വേസ്റ്റ് അതിനകത്തേക്കക്ക് ഇട്ട് കുറച്ച് നേരം വെച്ച് അതെല്ലാം കൂടെ നന്നായിട്ട് ഞെരടിട്ട് എല്ലാ ചെടിക്കും ഞാനത് വളമായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ അടുത്ത തന്നെ പശുണ്ട് പശുവിന്റെ ഉം ചാണകം അല്ല നമ്മുടെ വീട്ടിലല്ല തൊട്ടപ്പുറത്തൊള്ള ആ ആ ചേ ചേട്ടന ആ ചേട്ടന്റെ വീട്ടില പ്പം പശു അവിടുന്ന് ഒണങ്ങിയ ചാണകം കിട്ടും അതും എടുത്ത് ചെടിക്കൊക്കെടാറ്ണ്ട് നല്ലതായിട്ട് അതുകൊണ്ട് ചെടിയൊക്കെ നന്നായിട്ട് വളരും മ്മ് പച്ചക്കറി ഏറ്റവും നല്ലാ ച്ചേ ആ വീട്ടില ഇല്ല ഇല്ല ഇല്ല കോഴിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ആ പി പച്ചക്കറി ഏറ്റവും നല്ലതെന്ന് തോന്നുണ്ട് ഈ പച്ചക്കറി ഇടുന്ന വേസ്റ്റുകളെല്ലാം നമ്മൾ എടുത്ത് എത്ത് വെച്ചിട്ട് അത് വിടുമ്പഴ്ത്തേക്ക് അതിനാത്ത്ന്ന് ഓരോ വെള്ളരിക്ക ഓരോന്നും എല്ലാം വിത്തി അതിന വിത്ത് വിത്തുകളല്ല ചെടിച്ചട്ടിക്കകത്ത് കിടന്ന് കിളുകും അപ്പൊ അത് നമുക്ക് എടുത്ത് മാറ്റി വെച്ച് അത് ഒരു കൃഷിയായിട്ട് എടുക്കാറുണ്ട് അ നല്ലതാണ് അത് പ്രത്യേകം അങ്ങനെ വാങ്ങിക്കാറില്ല
വേനൽക്കാലത്തൊക്കെപ്പൊ ങ്ങനെ കൃഷി ചെയ്യുമ്പോ വേനക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ട
വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല അവ്ടെ വെ വെള്ളം ഒഴിക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് വന്ന്ട്ടേ ഇല്ല
ആ അപ്പൊ അങ്ങനെ ആമ്പോ നമ്മുക്ക് വേന മഴത്തു ഒക്കെ
കൃഷി കൃഷിയാൻ പിന്നെ ഒരു കൊഴപ്പോല്ല നല്ലായിട്ടിരിക്കുന്നു ജീവിക്കാനാണെ നല്ലൊരു ചുറ്റുപാടാണെന്ന് പറയാം കൃഷിയൊക്കെ ചെയ്യുന്ന ഇതായതുകൊണ്ട് എനിക്ക്
ആ കൃഷി ഭയങ്കര ഇഷ്ടാവ മനസ്സിന് ഒരു റിലാക്സും കിട്ടും സന്തോഷം കിട്ടും നമ്മളെ ഫ്രീ ടൈം നമുക്കൊരു ഹോബീസ് ആയിട്ടാണ്
ആ അതെതെതെ ആ അതെ അവിടെ എങ്ങനെയാണ് ചെടിയൊക്കെ ഉണ്ടാ
ഇവിടെ ചെറിയ രീതിയിൽ ചെടിയൊക്കെയണ് മോൾക്കാണ് ഭയങ്കര ഭയങ്കര ഇഷ്ടം ചെടികളോട് അവളെ സ്കൂളിലകാത്ത ദിവസങ്ങളിൽ കമ്പൊക്കെ പൊട്ടിച്ച് പിന്നെം മാറ്റി കുത്തീട്ട് അങ്ങനെയൊക്കെനാ അതിനോട് ഇങ്ങനെ നടന്നീട്ട്
ആ നല്ലതാണ് പിള്ളേർക്ക് ചെറിയ പ്രായത്തി ശീലങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ല പിള്ളാർക്ക് അങ്ങനെ ചെറുപ്പത്തിലേ നല്ല ശീലങ്ങള് കൊടുക്കുന്ന നല്ലതാണ്
ആ പിന്നെ പച്ചക്കറി വെള്ളരിക്ക അങ്ങനത്തെതൊക്കെ വലുതാകാൻ നൊക്കിണ്ട് പച്ചയില അവര് ഇഷ്ടാണ് കഴിക്ക്ണ അപ്പ ചെറുതാമ്പത്തേനക്ക എടുത്തിങ്ങനെ അവര്ക്ക് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറ് ശെരിന്ന ഞ
ആ ആ ശരി ശരി ശരി